ഹലോ.
ഹലോ...
ഹലോ.
എന്തൊക്കെയാ?
ഉ എന്തൊക്കെയാ പിന്നെ വിശേഷങ്ങൾ ഇപ്പൊ കൊറച്ച് നേരം മഴ ഇല്ലാത്തത്. തൊണ്ടരുതുണ്ടല്ലേ?
ആഹ ഇപ്പം കൊഴപ്പില്ല.
മൊത്തം ഉണങ്ങി കിട്ടിയോ?
ഉണങ്ങാൻ ഭയങ്കര താമസം മഴല്ലേ ഓ- ആഹ് വാഷിംഗ് മെഷീൻ ഉണ്ട്.
ഉം..
എന്നാലും ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ
ആ അതെ അല്ല ചെറിയൊരു നനവ് പോയി കിട്ടുവല്ലോ.
ഉം പോയി കിട്ടും.
എനിക്ക് ഇല്ലാട്ടോ വാഷിംഗ്‌ മെഷീൻ.
ഇല്ലല്ലേ കല്ലുമ്മ തന്നെയ അലക്കല്.
എനിക്കില്ല എനിക്ക് കൈയാണ് എന്റെ വാഷിംഗ് മെഷീൻ കല്ലും കൈയും-
ആഹ ചിലവർക്ക് ഇഷ്ടയുണ്ടാവില്ല.
ഉം എനിക്കിഷ്ടല്ല. ആ ചിലവർ പറഞ്ഞ് കേൾക്കാം അത് അലക്കിയിട്ടു നല്ല ചളിയുള്ള ഡ്രസ്സുകളൊന്നും- ചളി പോത്തില്ലെന്ന്.
ഇല്ല പോവൂല മക്കളൊക്കെ പേനൊക്കെ ഉണ്ടാവൂലേ ഉം- സ്കൂൾ പോയെ പേന്റൊക്കെണ്ടാവുലെ ചളീല് അതൊന്നും ഞാന് കല്ല്മ്മത്തന്നെ അലക്കല്.
ആണല്ലേ.
ഉം എല്ലാണ് ബുദ്ധിമുട്ട്
ആണല്ലേ.
ഉം..
അതാ ഞാൻ അങ്ങനെ പറഞ്ഞ കേൾക്കാം പിള്ളേരുതൊന്നും- അലക്കിയിട്ട് കാര്യമില്ല നമ്മള് നല്ല അടിച്ചലക്കണം. പിന്നെ ബ്ലാങ്കറ്റ് വീരി അതൊക്കെ-
ആഹ്.
ചളി ഇല്ലാത്തതല്ലെ. അപ്പൊ അതൊക്കെ-
ആഹ് ചളിയില്ലാത്തത് അലിക്കിയാ കൊഴപ്പ- ഴപ്പില്ല ഒണക്കുന്ന കുഴപ്പില്ല കാരണം ഇ നമുക്ക് പ്പ അലക്കി കഴിഞ്ഞാൽ ഓണാക്കിയാൽ പിന്നെ അത് ജസ്റ്റ് നാറുന്നു വെയിൽ മഴക്കാലത്തൊക്കെ സുഖ
അതെ
വേനക്കാലത്തു ആകുമ്പോ നല്ലത്, ഉം വേനൽ കാലത്തു പിന്നെ നമ്മുക്ക് പൊർ സ്വന്തയിട്ട് നമ്മളെ
ഉം, പക്ഷെ അത അതൊരു വേറെ തന്നെട്ടോ ആ കല്ലില് അലക്കുന്നതേ ആഹ് അതെത്ര ആയാലും ആ വൃത്തി അത് വേറെ വൃത്തിയാ
ആഹ് അതന്നെ
ഉം
പിന്നെ
ഇപൊ ഓരോ പ്രവർത്തനങ്ങള് മിഷൻ ചെയ്തു തരന്ന്, നമ്മള് ചെയ്യേണ്ട കാര്യം മിഷൻ ചെയ്യുന്നു പക്ഷേ പ്പ, ചളീം, ചളിയ ഉള്ള സാധനം അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ തന്നെ ചെയ്യണം
ആഹ് അങ്ങനെ
അതാണ് കുറേ ആയിട്ട്ണ്ടോ വാഷിംഗ്‌ മെഷീൻ
ആഹ് എനിക്ക് കൊറയായി എനക്ക് എന്നാലും ഞൻ എട ക്ക്‌ൻ കല്ലുമ്മെ തന്നെ തിരുമ്പ, എനക്ക് ഇതുപോലെ വൃത്തിയാവണ്ടി ഞാൻ കല്ലുമ്മ തിരുമ്പും
ആഹ് പിന്നെ
നിങ്ങള് വാ കിണറെങ്ങനെ കിണറാണോ ഇവിടെ
അല്ലല്ല ഞങ്ങക്ക് ജലനിധിന്റെ വെള്ളാ
ആഹ്, പഞ്ചായത്തിന്റെലെ?
കിണറില്ല, കിണറില്ല
ആഹ്
അവിടൊക്കെ കിണറായിരിക്കുലെ
ആഹ് ഇവിടെ ഓരോ പെരക്കും ഓരോ കിണർ, അങ്ങനെ മിറ്റത്തിങ്ങനെ കിണർ
ഉം
ഞാൻ അഹ് അഹ്
വെള്ളം വെള്ളൊ ക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങക്ക് ഇതായതുകൊണ്ട് പിന്നെ ഞങ്ങൾ കൊയല അടിച്ചിട്ടില്ല കൊഴൽ കിണറൊന്നും എടുത്തിട്ടില്ലേ, വെള്ളം ഇപ്പൊ നല്ല വെള്ളം ഉണ്ട്, ഇപ്പോ വള്ള വെള്ളത്തിനൊന്നും കുഴപ്പല്ല
ആഹ്, ചെലര് പറയുന്ന കേൾകക അയിന എന്തോ ബീച്ചിങ്ന്റെ രുചി ഉണ്ടാവുന്നു
ഇല്ല, അല്ല അത് വർഷങ്ങളോളയിട്ട് കുടിക്കുന്ന വെള്ളത്തിനൊരു കുഴപ്പു ല്ലതിന്
കുഴപ്പന്നുല്ലല്ലോ ആഹ് പിന്നെ ആഹ്
അങ്ങനെ പച്ചവെള്ളം വരെ നമ്മൾ കുടിക്ക വിശ്വസിച്ച് കുടിക്ക
ആഹ് ഈ വാതൊക്കെ അങ്ങനെ ചെലോലങ്ങനെ കിണറില്ലാത്ത
ഏഹ്
ആൾക്കാര് ഉപയോഗിക്കും, കിണറല്ലാത്ത ആൾക്കാര് ഉപയോഗിക്കുന്ന കാണലുണ്ട്
ഉം നിങ്ങൾ കിണറില വെള്ളം കോരി ട്ട്, അങ്ങനെ ഉപയോഗിക്കാണോ അതോ അല്ലെങ്കിൽ
മോ ട്ടിടും
ആഹ് മോട്ടർ ഇട്ട് അങ്ങനെ ടാങ്കത്ത് തന്നെ എടുക്കണ അല്ല ചിലോര് മോട്ടർ ഇട്ടാലും കുടിക്കാനായിട്ട് വേറെ കോരി എടുക്കുല്ലോ
ഞങ്ങള് പൈപ്പ് വെള്ളം തന്നെ ഉപയോഗിക്കൽ
ആഹ്
ആഹ് ഹ
പ, ചില ആളുകളെ അങ്ങനെ ഉണ്ടായാലും വ ഭയങ്കരതായിരിക്കും അപ്പൊ പിന്നെ അത് എടുക്കാതെ അങ്ങനെ കുടിക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മള് കിണറിന്റെ അങ്ങനെ കോരിട്ട്
ഉം, അഹ് ആ
അല്ല അതിന്റെ ആവശ്യന്നുല്ല, നമ്മളെപ്പോഴും വൃത്തിയല്ലെ, നമ്മളല്ല വൃത്തിയാക്കയിട്ടല്ലെ ഒക്ക ചെയ്യുന്നത്. പിന്നത്തിന്റെ ആവ
ആഹ ടാങ്ക് ക്കെ മ്മൾ കഴുകുല്ലോ
ആഹ കഴുകുന്നതല്ലേ അപ്പൊ അതിന്റെ പ്ര പ്രത്യേകം ആവശ്യമല്ല ചില ആളുകൾ അങ്ങനെയാന്നാ പറഞ്ഞെ ചെല ആളുകൾക്ക് അങ്ങനെയാണല്ലോ
ആഹ അതനെ ചെല ആൾക്കാര് ചെല ആൾക്കാര് പിന്നെ അടുപ്പ് തന്നെ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ അങ്ങനെയൊക്കെണ്ട് ഗ്യാസൊന്നും പറ്റൂല്ല കുക്ക കുക്കറ് ചോറ് തിന്നില്ല്യ അങ്ങനൊക്കെ ണ്ട്
ആഹ് അങ്ങനനമുക്ക് അങ്ങനെന്നുല്ലാട്ടോ ഉണ്ടാക്കും പക്ഷെ ഞാനൊക്കെ അടുപ്പുള്ളോണ്ട് ചോറൊക്കെ അടുപ്പ തന്നെ വയ്ക്കുന്നത്
ആഹ് അടുപ്പത് ഇണ്ടാക്കിയാരസം
വെറകും ആ വെറകും അടുപ്പുംള്ളതോണ്ട്
ആഹ ആഹ
ഒണ്ടാക്കും
ആഹ
ഇല്ലാത്തോര്പിന്നെ ന്ത്യ്യാനാ ഏ ഹലോ ഹലോ ഹലോ ക്ലിയർ ഇല്ലല്ലോ പോയോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണോ ഉള്ളെ
ഹലോ